ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്ക്ന്ന് ണ്ട്.
സൗണ്ട് കൊറവാണല്ലോ ലേ.
ഇങ്ങക്ക് കേക്കാൻ പാടില്ലേ?
ആഹ് ഇപ്പൊ കേക്കാൻ പറ്റ്ന്ന് ണ്ട്. എന്തൊക്കെ വിശേഷങ്ങളൊക്കേ, സുഖല്ലേ?
ആഹ് നല്ലെന്നേ, ഇങ്ങക്കൊ?
എന്താ പരിപാടീ?
ഒന്നുല്ല, നോമ്പില്ലേ ഇന്നവ്ടെ?
ആഹ് നോ നോമ്പ് തൊർന്നൊക്കെ ഇരിക്കാവുലേ. ഫുഡ്ഡൊക്കെ കഴിച്ചിരിക്കാവുലേ, എന്തേന്നുന്ന് സ്പെഷ്യൽ?
സ്പെഷ്യലെന്തേ വെച്ചാല് പത് ദോശ ഇണ്ടായ്നൂ. പൊറോട്ട അങ്ങൻത്തെന്നെ.
ആഹ്
ഇങ്ങക്കെന്തായിരുന്നു അവിടെ?
എങ്ങനെ ഞങ്ങക്ക് പത്തിരിം കറിം ഒക്കെ. ഏ ഏഹ്. അതൊന്നും ആർക്കും ഇഷ്ടല്ലേയ്. പൊരിക്കടികളൊന്നും ആര്ക്കും ഇഷ് ടല്ലാ ഓൽക്കെല്ലാർക്കും പത്തിര്യേ പറ്റൊള്ളു. ആഹ് പ പത്തിര്യേ പറ്റു.
പയേ
ആഹ് പിന്നെ എന്തൊക്കെ മുഖ മക്കളൊക്കെ എവിടെ മക്കളൊക്കെ എവിടെ
ഇവിടെണ്ട് എല്ലാരും
ഏ എല്ലാരും എന്താ പഠിക്കാ പഠിക്കാ
ഏഹ അല്ല അല്ല ചെറ്യ വാവണ്ട് അല്ലല്ല അല്ലല്ല
ആ ചെറോ ചെറോകുട്ട്യളാ
ആഹ്
ഉം ഫുഡൊക്കെ എന്നിട്ട് കഴിച്ച് കഴിഞ്ഞോഎല്ലാരും
ഇല്ല കഴിക്കണം തൊറന്ന പാടെ ആരും കഴിക്കൂല
ഏ
കഴിക്കണം എന്തെങ്കിലും പോയിട്ട്
ആഹ് കുട്ട്യളെ കഴിഞ്ഞിക് എനിക്ക് ഇവിടെ കുട്ട്യളെ സൗണ്ടോണ്ടേ ഓല് ഓരോന്ന് ചോയിക്കാ പറയാ അതന്നെ പണി വികൃതി വികൃതിയോട് വികൃതിയാ ഏ
ഇങ്ങക്ക് എത്ര മക്കളാ ഇള്ളെ
എനിക്ക് രണ്ടാളാണ് ഒരാണ് ഒരു പെണ്ണാണ് മൂത്തത് പെൺകു കുട്ടിണ്ട് ഓ ഒന്ന് ഒരു വയസ്സായ കുട്ടിയിണ്ട് ഓൾക്ക്മൂന്ന് വയസാണ് ഓള് നൈസ് അംഗനവാടിക്ക് പോവുണ്ട്
ഏ
അഹ് ചെറുതന് നല്ലോ കാട്ടോളെ ചെറുതൊരു പാവാ മറ്റോള് ഭയങ്കര സാധാന ചെറുപ്പത്തിലേ ഇങ്ങനെ വേഗം കുട്ടിണ്ടായപ്പൊ ഓൾക്ക് ഭയങ്കര എടങ്ങേറയ്ന് അന്ന് മുതലേ ഓനെ കാട്ടിങ്ങോണ്ടാ
അത് ഇപ്പോ എല്ലാ മക്കളും അങ്ങനെ തന്നെല്ലേ ഉം അതിപ്പോ എല്ലാ മക്കളും അങ്ങനെ തന്നെല്ലോ ഓലെ സ്ഥാനം പോകോന്ന് പേടിയല്ലെ
ആഹ് ഓല സ്ഥാനം പോവോ പേടിച്ച്ട്ടെ, ഇള്ളെ ആ ഒര്തേന്നു ഇപ്പളും അങ്ങനേ കാട്ട്യോണ്ടിര്ക്കാ അപ്പൊങ്ങനെ നോക്കിരിക്കണം. അവരമ്മളെ അങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം. അംഗനവാടീക്ക് പോണ ദിവസം സുഖാ. പകല് സുഖാ വെന്ന് കഴിഞ്ഞാല് പിന്നെ പ്രശ്നാണ്. വെന്ന് കഴിഞ്ഞാ അങ്ങനേ എന്താ എടങ്ങേറാക്കീങ്ങോണ്ട്ക്കും. ഓനെ ക്കാട്ടീങ്ങാണ്ടു നിക്കും ഒക്കെ
ആണോ?
ഇങ്ങക്കാരൊക്കേണ്? ഏഹ്?
ഇൻക്കൊര് വയസില്ലതും ആഹ് ആഹ്.
ചെറ്യേ, ചെറ്യേ ചെറ്യേ കുട്ട്യാളാ?
ആഹ്
ഓലൊക്കെവ്ടെന്ന്ട്ട്? ഉം ഇമ്മാരെട്ത്താവുംലെ?
ഓഹ്
എങ്ങനെ
എന്താ ഇങ്ങട്ത്ത് ചോയിച്ചെ മനസ്സിലായില
ആഹ് അത് ശെരി ഏങ്ങനെ
പെര്ന്നാളൊക്ക എങ്ങനെണ്ടാര്ന്നു
പെര്ന്നാളോ
ആഹ്
ആഹ് പെര്ന്നാളൊന്നും കൊഴപ്പല്ലേനി ഞങ്ങക്ക്‌വടെ ഞങ്ങള് ഒരുമിച്ചാണ് നിക്ക്ണത് ഇമ്മീം ഇന്നെർച്ച്യെക്കെ അപ്പൊ ഇമ്മ ഇപ്രാവശ്യം പെരുന്നാൾക്കില്ലേനു ഹജ്ജിന് പോയതേന്നു ഇപ്പ മിഞ്ഞാന്നാണ് വ ന്നത് ഉം ഇതുവരെ ആരും ഇല്ലേനു ഇപ്പം മിഞ്ഞാ ഇന്ന് ഇ മിഞ്ഞാന്ന് രാത്രിയാ വന്നത് ഇന്നലപ്പൊ അതിൻ്റെ ബഹളങ്ങളേന്നു ഇപ്പം ഒക്കെ തീർന്ന് എല്ലാരും പോയി എല്ലാരുംപ്പൊ ചെറ്യേ നാത്തൂനും കുട്ട്യാളുണ്ട് ഓൻ ഓൽക്ക് പിന്നെ എന്താ മുഹറം പത്തിന്റെ ലീവും ശെനിം ഞായറും കൂടി കിട്ട്യേപ്പൊ നിന്നതാണ് വെല്ല്യ നാത്തും പിന്നെ ഇവടെട്ത്താ അപ്പോല് രാവിൽത്തന്നെ പോയി
ഓഹ്
ഓൽക്കെപ്പളും വെരും പോവും ചെയ്യാ ഇവള് കൊറച്ച് ദൂരത്താ അപ്പൊ പിന്നെ ഇന്ന് മദ്രസിം സ് കൂളും ലീവെന്നെ നോക്കണം
ആഹ്
ഇപ്രാവശ്യം സ്കൂള് ചേർത്തീട്ടൊള്ളു ഇംഗ്ളീഷ് ആഹ് അങ്ങനെ എൽ കെ ജീ ല് ചേർത്തീട്ടൊള്ളു ഇന്നാലും വെരാനും പോവാനും കയ്യൂല
ഏഹ് ഇങ്ങളെ വാവേണോ കരയ്ന്നെ
ആഹ് ഓന്ങ്ങനെ പാലുടിച്ചാനെ മറ്റോള് പോയിം ചെയ്ത്ക്ക്ണ് അടീക്ക് പൊയ്‌ക്ക്ണ് അപ്പൊ ഓളപ്പം പോവ്വാനൊക്കെ
അടികൂടിയാലും ഇബന് ഓളെട്ത്ത് പോവോ
ആഹ് ആഹ് ഓൻക്കയിന് അങ്ങൻത്തഅന്തല്ലല്ലോ ഓക്ക് ഏഹ് എന്താ ഓ ഓൻക്ക്ങ്ങനെ കളി ക്കാനോളങ്ങന കാണുമ്പ ഇഷ്ട്ടാ ഓക്കൊള്ളേ ഇഷ്ടല്ല ഓക്ക് ഇഷ്ടല്ല
ഏഹ്
ഇങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ ഇന്ന്ട്ട്
പണി ഏന്താ നോമ്പ് തൊറന്നാണ്ട് അങ്ങനെ പോന്നതാണ് മേലെ മേലേണ് റൂമേ ഇഞ്ഞിപ്പൊ ചെന്ന്ട്ട് ഇവർക്കൊക്കെ ഫുഡൊക്കെ കൊട്ത്ത് ആണ്ങ്ങളൊക്ക വന്ന് ഓൽകൊക്കെ ഫുഡ് കൊടുത്താണ്ട് പോര്ണം ത് വരേ എറി എറങ്ങീനി പ്പോ എന്താ പ്പങ്ങട്ട് കേറ്യേതാണ് ഇഞ്ഞിപ്പം ചെന്നാണ്ട് ഫുഡൊക്കെ കൊടുക്കൺട്ടെ ഓന്ക്ക് വെരകിങ്ങാണ്ടൊക്കെ കൊട്ക്കണ്ടേ
ആഹ്
റ്റോള് പിന്നെ നോമ്പ് തൊറന്നപ്പൊ ങ്ങനെ പത്തിരിയൊക്കെ കഴിച്ചേന്നു ഇബനൊന്നും കൊടുത്ത്ട്ടില്ല ഓന് വൈ ന്നേരം കൊടുത്തതാ ഉം. ഓന് തിന്നാൻ മട്യാണ് ഓന് പനിണ്ടായിനി. ആ പനി കഴിഞ്ഞേനേഷം ഭയങ്കര മട്യാ. വായേല്, ങ്ങനെ വെച്ച് നിക്കും. വായേലങ്ങനേ വെച്ച് നിക്കലാ ആദ്യൊക്കെ നല്ല ഉഷാറേനു. പിന്നെങ്ങനെ എന്താവോ ഞ്ഞി പുണ്ണ്ണ്ടായിറ്റാ എന്താ അറീലാ.
പൻച്ചതല്ലേ അതിന്റെതായിരി
ആഹ് പക്ഷെ പനി മാറീട്ട് പ്പൊ കൊറച്ചായി പനിയറിയാന് അങ്ങൻത്തെ പനി ഇല്ലേനി. കഫകെട്ട് പന്യല്ലേനി മൂത്രത്തില് ങ്ങട്ട് പഴുപ്പ് വന്നിട്ടേ നല്ല പഴുപ്പേനി. അപ്പ ഞങ്ളോട് അഡ്മിറ്റാവാനൊക്കെ പർഞ്ഞീന്നു. പക്ഷെ അന്നങ്ങള് അഡ്മി റ്റായിലാക ആഹ് ചെറിയ മോന്. ഒരു വയസ്സായിട്ടൊള്ളു ഓൻക്കെ. അഡ്മിറ്റാവാഞ്ഞെന്താച്ചാല് ഇവടെ ഞാൻ പർഞ്ഞിലേ ഇമ്മല്ലേന്നു. അപ്പ പിന്നെനി എളെച്ചിണ്ട് എളെച്ചിപ്പൊരു മാസായിറ്റൊള്ളു കല്ല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒന്നര മാസാവുണൊള്ളൂ. അപ്പപിന്നെ ഓളിങ്ങോണ്ടൊക്കെപാടെ ഇപ്പണ്ട്‌. ഇപ്പാക്കൊക്കെ ചോറും കൂട്ടാൻ അങ്ങനത്തൊക്കെ വാണം. പിന്നെ ആരും ഇല്ലാതെ പിന്നെ അഡ്‌മി റ്റായിട്ട് കാര്യല്ലല്ലോ വിചാര്ച്ച്കാണ്ട് ഞാൻ മൂന്നീസത്തിന്ള്ള ഗുളികാ വാങ്ങിപ്പോന്നതാ. മര്ന്ന് തന്നാളിയറിമ്പം. അത് കൊടുത്തേക്കന്നെ ഓന്റെ മാറ്യൊക്കെ ചെയ്ത്ക്ക്ണ്. പക്ഷെ ഇനിയിപ്പ എട്ക്കെട്ക്ക് വരാൻ പറ്റൂല. ആങ്കുട്ട്യാൾക്ക് പ്രത്യേകിച്ചും വരാൻ പറ്റൂലാന്നൊക്കെ പർഞ്ഞ്. പിന്നെ നമ്മള് വേറെ ചെക്കെയ്യണ്ട്യേരുമ്പം ഇങ്ങനൊക്കെ മുത്രത്തി പഴ്പ്പ് നല്ലോം കൂടിയാല്, മ്മള് ശ്രദ്ധിക്കണം. അതാണ് ഉം അങ്ങനേണ് മാ റ്റത് ആന്താ രണ്ടു വട്ടായി രണ്ട്‌ പ്രാവശ്യായിട്ട് പ്പൊ വെ വെന്ന്ക്ക്ണ്. ഇഞ്ഞ് ഒന്നും കൂടി വന്നാ മ്മള് കൂടുതൽ ടെസ്റ്റെയ്യേണ്ട്യെരും.
നല്ലൊരു ഡോക്റ്റെ കാണിച്ചൂടെ അപ്പൊ.
ഉം നല്ല ഡോക്റ്റ് അയ് അപ്പൊക്ക കൊഴപ്പല്ലേ. ഇനിപ്പ വെരാണ്ന്ന്ണ്ടെങ്കില് ഇമ്മമ്മാനോട് ചോയിച്ചോക്ക് ഇമ്മമ്മാന്റെട്ത്ത്ണ്ട്‌ ചെല്ല്. എന്താ ഇനി വെരാണ് ന്ന് ണ്ടെങ്കില് കാണിക്കണംന്നർഞ്ഞ് നിക്കേന്നു പ്പൊ ഞങ്ങള്. പിന്നെ ഞങ്ങള് അപ്പ അങ്ങനെ കാര്യാക്കീട്ടില്ല പിന്നെ പ്പ എല്ലാരും ഇങ്ങനെ പറയീണ്ട്. എന്താ ഉം, ഉം മൂത്രപഴ്പ്പ് ആങ്കുട്ട്യേൾക്ക് ഇണ്ടാവാൻ പാടില്ലാന്നൊക്കെ ഇപ്പളാണ് എല്ലാരും പറയലൊട്ങ്ങ്യേ. അന്ന് കേട്ട്ക്ണ് ന്ന്ണ്ടെങ്കിലാങ്ങ് ചെയ്തീന്നു. പ്പൊ ഒരാഴ്ചന്റെ മീതെ ആയി ഇനി ഇണ്ടാവാണെങ്കി ഇപ്പ ഞാൻ പറയാ ന്നാ ഞമ്മള് വേറെ കാണിക്കണ്ട്യേരും ന്നൊക്കെ.
ആഹ്.
ഓ ഇവനിങ്ങനൊരു ഒരു മേത്ത്ന്ന് എർങ്ങാ ത്തൊരു ടൈപ്പാ. ഓളങ്ങനെയല്ല ഓള് നല്ല സ് സ്മാർട്ടാ ഓളങ്ങനെ മേത്ത് കെറോ, പനി പനി അല്ലെ ങ്കിലും ഓൻ ഇങ്ങൻത്തൊരു ഓനങ്ങൻത്തൊരു ടൈപ്പാണ്. ഉം എല്ലാ പേടി, പേടി, പേടി, പേടീ പർഞ്ങ്നെ നടക്കാ. ഓന്ങ്ങനെ, എർങ്ങാൻ വരെ നെൽത്ത്ക്ക് എർങ്ങിയാ ഓൻ വ്കോ അങ്ങനൊക്കൊരു പേട്യാ. അങ്ങൻത്തെക്കൊരു ടൈപ്പാ. ഓളാണ്ന്ന്ണ്ടെങ്കില് അങ്ങന്യൊന്നും അല്ലേനി. അഹേ
പ്പോ ഓരോന്ന് ഓരോ ടൈപ്പൈക്ക്യല്ലൊ ഇണ്ടാവാ.
ആഹ് ഓരോരുത്തര് ഓരോടൈപ്പാ ഒന്ന് അങ്ങനെ ആവുമ്പോ ഒന്ന് ഇങ്ങനെ കിട്ടണല്ലോ ഒന്നിനോട് ഞാന്ങ്ങട്ട് ശ് എന്താറയ ഓളോര്
ഇരിക്ക്
ആഹ് അതാണ് രണ്ടും ഒരു സൈസ് ആയാലേ ഉം എന്നാ പിന്നെ ഇഞ്ഞ് ആഹ് അങ്ങനെയ്ക്കാരം ഓ ഒന്ന് ഒന്ന് പാവാകുമ്പം ഒന്ന് അങ്ങനെയാവണം ഏഹ് അല്ലെങ്കി തന്നെ ഞാൻ പറയും ഒന്നാണായതും ഒന്ന് പെണ്ണായതും കൊഴപ്പ ഏഹ് സുഖാണ് കാരണം എന്താ വെച്ചാല് എവടെക്കേം പോകുമ്പോ ഒന്നിനെ മാറ്റിക്കടുത്ത് ഓള മുടി കെട്ടുമ്പോ തന്നെ നേരല്ല ഒന്നിനെ പിന്നെ പാന്റ് കുപ്പായല്ലേ അത് ബാ കാറ്ന്ന് ഇട്ടാ മതി ഓൻക്ക്ള്ളത് ഇടലന്നെല്ല ഓൻക്കുള്ള ഒരു പാമ്പേഴ്സും ഒരു ഇതും പെ ട്രൗസറും കുപ്പായം ഇട്ത്താണ്ട്മണ്ടലാ മറ്റേയിന് അങ്ങനെയല്ല അതിന് എന്താണ് കളറൊട്ക്കണം മൈ ഉള്ള ടിക് ടിക്കൊക്കെ ശ് ആഹ് ചീർപ്പ്, പൗഡ്റ്, കൺമഷി ഒക്കെട്ട്ട്കണം അപ്പൊ ഞാൻ പർണ് ഒന്ന് പെൺകുട്ടിയും ഒന്ന് ആൺകുട്ടിയും ആയത് നന്നായതൊള്ളൂ ഏഹ്
ക്ലിയർ ആവുന്നില്ല നിങ്ങള് സംസാരിക്കുന്നെ
പെടും
അങ്ങനെയൊന്നുല്ലാലോ ഏഹ് രസല്ലേ. ഗേൾസ് എല്ലാം ആയാല്
ആഹ് രസാണ് അതിപ്പം എന്താ പറയ നമ്മക്ക് പെ പെൺകുട്ടികൾ ഇല്ലാത്തവർക്ക് പെൺകു കുട്ട്യേള് പെങ്കുട്ട്യേള്ർഞ്ഞ് ചാക്ണ മാതിരിക്കാണതെ അല്ല ചെൽപ്പോ എവ്ട്ക്കെങ്കിലൊക്കെ ദ്ർ ത്തിയെട്ടി പോവുമ്പോ ഇവർക്ക് ഇത് എന്താ പറയാ ഓൽക്കാ സൈ ഏ ഓൾക്കങ്ങ് ന്നിണെ ഓരോന്നിന് ഓരോന്ന് വാണം അങ്ങനെക്ക്യാണ് ഓരോ കളറോ ക്കണം അതൊക്കെ ഒപ്പിച്ച് വെക്കണം.
മോന് ഇനി പ്പോ വലുതായി വരുന്നല്ലേ ഉള്ളൂ.
ആഹ് ആങ്കുട്ടെള് വെൽതായാലും എക്സ്പെൻസോ ഓൽ ഉള്ള ചെലവാണ് കൂടുതല് ഇബര്ക്കെന്തെങ്കിലും ഒര്തോണ്ട് ഒപ്പിച്ചാലും മതിയാവും ബെൽക്ള്ള ഷൂഉം കാര്യങ്ങളൊക്കെ ച്ച റ്റെയ്യ്മ്പളാവും പെടാ ഇന്നാ അയിക്കോട്ടെന്നാല് ആഹ്